ഹലോ നമസ്കാരം
സ്കാരം എന്തുണ്ട് വിശേഷം? ഓക്കേ പിന്നെന്തക്കെയാണ് ചായക്കെ കുടിച്ചോ?
ഇല്ല ഇല്ല ചായ കുടിക്കണം മഴയ
ആ ആ മഴ ഇങ്ങനെ വരുന്നുണ്ട് മൂടലായിട്ട് ഇരിക്കയാണ്. ഉം ആ രാവിലെ ഇണ്ടായിര്ന്നു. മക്കളൊന്നും വന്നിട്ടില്ലല്ലോ?
ഇല്ല
ആ ഓക്കെ
ആ മഴ ഇന്ന് പിന്നെ ഇങ്ങനെ പോകുന്നു നമ്മടെ ഇവടെ ഇന്ന് ചാറിയായിരുന്നു കൊറച്ച്
ആ അതെ അതെ ഇന്നലെ രാവിലേം പിന്നെ ഇന്നലെ രാത്രി ഇന്ന് രാവിലെയക്കെ ചെറുതേ രീതിക്കൊക്കെ ഒരു മഴണ്ട് നല്ലതില്ല. എന്നാലും ചെറിയ രീതിക്കൊക്കെ മഴ പെയ്തിട്ട്ണ്ടായിരുന്നു.
ഇന്നലെ നമ്മക്ക് ഭയങ്കര ചൂടായിരുന്നു. ഇന്നലെ വെയിലായിരുന്നു. മഴ പെയ്തേയില്ല. ആ ആഹ്
ചൂട്പ്പം നാലൂസായിട്ട് ഇവടെ ഓ കഴിഞ്ഞു കഴിഞ്ഞു. ഇത് ഉച്ചന്റെ ടൈം ആയോ ആ ഉച്ചക്ക് ചായുടി കഴിഞ്ഞിട്ടില്ല ഇനിയിപ്പം മക്കളക്കെ വരാനുണ്ട് അവർ ക്ക് എന്തെങ്കിലൊക്കെ ഇണ്ടാക്കണം ഉള്ളിവടെ അങ്ങനന്തേലുക്കെ ഇണ്ടാക്കണം അല്ലെങ്കിൽ പായസായിട്ടോ ഓക്ക് പായസൊക്കെ ഇഷ്ട. ഇഞ്ഞ് വരുമ്പളേ ആ കുടിച്ചോളൂ ഇഷ്ടാണ്.
പിന്നെന്താ?
പിന്നെന്താ അങ്ങനെ പോകുന്നു എന്താ പിന്നെ കളിയക്കെ കാണാറുണ്ടോ ഫുട്ബോൾ ഒക്കെല്ലേ ഇപ്പോ?
ആ ക്ക ഫുട്ബോളൊന്നും കാണാറില്ല. സമയല്ല ഉം ഉം ഇഫ് ക്ക അങ്ങനെ ഇഷ്ടന്നു ഇല്ല കാണുമ്പോൾ എല്ലം കാണ അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊ ന്നു ഇല്ല ഇരുന്ന് കാണും
ആഹ് ശരി ഓക്കേ
കൂടുതല് സമയം കിട്ടാറില്ല പിന്നെ കാണുമ്പം അങ്ങനെ പ്രത്യേകിച്ച് നമുക്ക് പാട്ടികളൊന്നും ഇല്ലാന്ന് പറയുന്നൊട്ട് വെറുതെ ഇരുന്ന് എന്തിനോ വേണ്ടിയിന്ന് കാണും.
അതെ അത്രേ ഉള്ളൂ. ബുക്ക്കളൊക്കെ വായിക്കോ? എന്താ വെർതെ
ബുക്ക് വായിക്കും പിന്നെ എന്തെങ്കിലും ഫോണില് റീൽസ് കാണും പിന്നെ നമ്മുടെ മിനി കഥകളൊക്കെ വരത്തില്ലേ. അതൊക്കെ ഇര്ന്ന് വായിക്കും ഉം അതൊക്കെയാ പരിപാടി ഉം ഉം മൂവീസ് എടയ്ക്ക് ടെലിഗ്രാം എങ്ങാണും ഇതാക്കുവാണെങ്കിൽ ഇരുന്ന് കാണും.
ആ അതെ ടെലഗ്രാമിലക്കെ ഇപ്പ മൂവീസ് പെട്ടന്ന് എറങ്ങ്ണ്ടല്ലോല്ലേ ഏതാ ലാസ്റ്റ് കണ്ടേ?
ഏതാന്ന് മറ്റേ ദൃശ്യം അല്ലാതെന്നെ മുമ്പ് ആ മായയാ തോന്നു അതെ അതെ
ആഹ്
ഏതോ ഓർമ്മയില്ല അങ്ങനെ വല്ലപ്പൊഴക്കെ. ഉം എടക്കിടക്ക് വല്ലപ്പോഴും തിയേറ്ററിൽ പോയി കാണോ?
ആ കാണാറുണ്ട് ഞ ഞങ്ങള് ഫ്രണ്ട്സൊക്കെ കൂടെ കാണൂ. ഞാ ഇപ്പൊ ലാസ്റ്റ് കണ്ടത് വാഴയാണ് ഇനി അതിരടി കാണ് താല്പര്യണ്ട് ഇ ഇതുവരെ ഇങ്ങട്ട് ഒരു നല്ല കോമഡി മൂവി ആ വന്നിട്ടില്ല ഓ ടി ടിയിൽ വന്നില്ല. പക്ഷെ അവ്ടെ പോയി കാണാനേ ഫ്രണ്ട്സിലൊക്കെ കൊണ്ട് കാണാ രസാവും കാര്ണം കോളേജ് ലൈഫും പിന്ന അതുപോലെ നല്ല കോമഡി ഒക്ക ഇണ്ട്ന്ന് പറഞ്ഞ് കേട്ട് ടോവിനൊക്ക വില്ല ലുക്കിലല്ലെ
അതെ അല്ലാണ്ട് പ്രിന്റ് ഇറങ്ങീല ഒന്നെങ്കി
ആഹ് ആഹ് വന്നായിരുന്നു കാണായിരുന്നു പക്ഷെ വന്നിട്ടില്ല കൊറ്ച്ച് ലെയ്റ്റായി തോന്ന്ണ്ട്ലേ
അതെ സാധാര മുന്നേ എറങ്ങ്ന്നാ ഉം പിന്നെ ഇന്നെന്ത്വ ഇണ്ടാക്ക്ന്ന പിള്ളാര് വരുമ്പോ
ഇനി ഇനിയിപ്പൊ പായസം നോക്കട്ടെ ഞാന് പാലി ഇരിപ്പ്ണ്ട അവ്ടെ അപ്പൊ ഞാന് പായസത്തിന്റെ നമ്മള മിക്സ് ഇണ്ടല്ലൊ മൊത്തത്തില്ള്ള മി
ആഹ് സേമ്യാ
ആഹ് സേമ്യാ എല്ലൊം അതിലെന്നെ വരും പഞ്ചാര വരെ അതില് വരണത്ണ്ടലൊ
ഉം ഉം ഹ ഹ
അതാവുമ്പൊ എളുപ്പാണ് പാല് തളച്ചാല് അത് അതിലേക്ക് ഇട്ട് കുറിക്കി ഇട്ത്താ മതി എന്ന പായസായി പായസം റെഡി അതെ അപൊ പിന്നെ
പോതെ കിട്ട് പുള്ളാര്
ഇല്ല ട്യൂഷനൊന്നും ഇല്ല ട്യൂഷൻ ഞാൻ എടുക്കുന്നുണ്ട് മക്കക്ക് പിന്നേ ഗൂഗിൾ മീറ്റ് വയ്യ് പൊറത്ത്ള്ള മക്കക്ക് ഞാ ഇട്ക്ക്ണ്ട് അപ്പൊ ഇനി അവര് വന്ന അവര് കാര്യങ്ങള് പറ അവര് കൊറ്ച്ചേരം പൊറ്ത്ത് പോയി കളിക്കും ആഹ് ടൈമില് എനിക്ക് രണ്ട് മണി ക്ലാസ് ഇണ്ട്
ആഹ് ഹാ ഹാ
അവരെ പഠിപ്പ് കാര്യങ്ങളൊക്ക ആയിട്ട് അങ്ങനെ ബിസി ആവും പിന്ന കെക്കണെങ്കി ഏതായാലും ടൈമാവും
വഴക്ക്ണ്ടാ
വഴക്കേ ഉള്ളു കാര്ണം ഇവര് ഏഹ് രണ്ടാളും വല്യ വ്യത്യാസല്ലെ പിന്നെ ഒരാള് മൂന്നിലും ഒരാള് രണ്ടിലും ആണ് അപ്പൊ ഒരു വയസ്സിന്റെ വ്യത്യാസൊള്ളു രണ്ടാളും പിന്നെ അതിന്റെ തായള്ളത് മൂന്നര വയസ്സാണ് ഓള് ഇപ അംഗരവാടി പോവലൊട്ത്തീട്ട്ണ്ട് അപ്പൊ മൂന്നാളും കൂട ആയാല് ആഹ് മൂന്ന് പേര്ണ്ട് മൂന്നാളു കൂട ആയാല് പിന്നെ നോക്കണ്ടാ അതെ അതെ അതെ
ര രണ്ട് ആൺകുട്ട്യേളു ഒരു പെണ്ണ്
ആഹ് അങ്ങനല്ല ഫസ്റ്റിത്തത് ആൺകുട്ടി പിന്നെ രണ്ട് പെൺകുട്ടീള് അങ്ങനെ അപ്പൊ മുതിർന്നത് ആൺകുട്ട്യ അവർ ആഹ് അവർക്കായിട്ട്ള്ള കുസൃതികളൊക്ക ഇണ്ടാവും പക്ഷെ രസാണ്
ബഹളം ഉണ്ടാവൊല്ലൊ വട്ട് പിടിക്കുവല്ലൊ
പിന്നെ അതെന്ത അതൊക്കെ ശീലായി പോയിപ്പൊ ഞാൻ കൊറേ മൈൻഡാക്കൂല
ആഹ് ഇച്ചിരി വലുതായില്ലെ അതല്ല നമ്മളെ ശല്യം ചെയ്യുവാണെങ്കി എപ്പഴും വട്ടു പിടിക്കും അതെ അതെ അത്രെ ഉള്ളു മോഹല്ല ഇണ്ട് എനിക്ക് അത്രെ നൈറ്റൊറങ്ങാതിരി ഭക്ഷങ്ങള ഇപ്പ ഇവള് മൂന്നര വയസ്സായി അംഗൻവാടീലൊക്ക എന്ന് പോയിട് ഇഷ്ടാണ് അത് പോകാനൊക്കെ ഉം എന്റെ മോൾക്ക് രണ്ടര വയസ്സായി ആഹ് രണ്ടര വയസ്സായി ഭയങ്കര കുസൃതിയ ഭയങ്കര വാശിയാ ഇച്ചിരി നേരം പോലും എന്നെ വെറ്തെ ഇരിക്ക സ
അതെ അത് ചെലേ മ ചെലേത് എന്ത പറയ രണ്ടര വയസ്സ് ന്നൊക്ക പറയുമ്പൊ അവർക്ക് എന്തെങ്കിലും ചെയ്തൊണ്ടിരിക്കണം എങ്ങനെയെങ്കിലും എങ്ങ്ട്ടെങ്കിലും നടക്കണം അതായത് അവര് ഓരോന്നും ഓരോ സ്റ്റെപ്പായി ചെയ്ത് ചെയ്ത് ആഹ് എന്ത ചെയ്യപ്പൊ നടക്കലൊട്ങ്ങീന്നൊ
നടക്കേം കുഞ്ഞു കുഞ്ഞു വർത്താനങ്ങളൊക്കെ പറയും വാശീം ദേഷ്യാന്നേ ഉള്ളൂ നിർബന്ധം കൂടുതലാ ഉം അതെ അതെ അതെ ആഹ് അതന്നെ പിന്നെ പാല് കുടിക്കും രാത്രി ഏഹ് അത് അമ്മള് സാധാരണ നോർമ്മൽ കഴിക്കുന്നെല്ലാം കൊടുക്കും എല്ലാം കഴിക്കും ഇചിരി ചിരി കഴുപ്പ് കോറവാ ഇച്ചിരി ഇച്ചി ച്ചേ കഴിക്കുവെല്ലാം കൊറേശെ അത് കി കിട്ടും പക്ഷെ ഞാൻ അവക്ക് ഇതുവരെ കൊടുത്തിട്ടില്ല നമ്മള് മേടിച്ചിട്ട് ഒന്നെങ്കിൽ നമ്മുടെ വീട്ട ട്ടിലെടുക്കാ അല്ലെങ്കിൽ ആവശ്യള്ളവർക്ക് കൊടുക്കും
ആഹ് അതെ അതെ അമൃതപ്പൊടി നിങ്ങളെന്താ ചെയ്യാറ് എന്തെങ്കിലും പൂരം പോലെയൊക്കെ വറ ത്ത് വെക്കോ അല്ലെങ്കിൽ വേറെ എന്തേലുവൊക്കെ ഇണ്ടാക്കുവോ
പൊടിയാ കിട്ടുന്നത് അപ്പം നമ്മ കുറുക് ഇണ്ടാക്കും അത് വെച്ച് അല്ലെങ്കി പുട്ട് അല്ലെങ്കിൽ പിന്നെ മറ്റേ എലയട ഇല്ലെ ആഹ് ഉം പുട്ടുണ്ടാക്കും ഉം ഇഷ്ടവുള്ളവർക്ക് തിന്നാ പിന്നെ എലയട ഇല്ലേ നമ്മുടെ
അതിന്റെ അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നോക്ക് ഇഷ്ട
ആഹ് അതൊക്കെ കൊഴപ്പില്ല ഇഷ്ടള്ളോർക്ക് ഇത് കഴിക്കാം പക്ഷെ നല്ല ടേസ്റ്റ് ഒക്കെ കഴിക്കാം പക്ഷെ എല്ലാർക്കും ഒന്നും ഇതാവത്തില്ലല്ലോ
അതെ എല്ലാർക്കും അങ്ങോട്ട് ചൊവ ഇഷ്ടപ്പെടൂല അല്ല മക്കളന്നെ ഇത് കഴിക്കൂല യ വല്ലാതെ കഴിക്കും നല്ല സാധനാണ് കാരണം നല്ല ഫുഡ്ഡോക്കെ നല്ല എല്ലാം കൂടി മിക്സ് ആയി ഇണ്ടാക്കണതാണല്ലോ
ആഹ് എലയട ഇണ്ടാക്കി കഴിക്ക് അപ്പൊ അത് എല്ലാർക്കും ഇഷ്ടപ്പെടും ഇച്ചിരി
രസാണോ തേങ്ങക്കിട്ട്
ആഹ് തേങ്ങയും ശർക്കരയും കൂടി ഇടാം അത് പിന്നെയും കഴിക്കാൻ കൊഴപ്പില്ല
അത് ശെരി പിന്നെ എന്തോന്നുണ്ടല്ലോ പൂരം വറ ക്കും നമ്മള് ഇവിടെക്കെ പൂരം വറുത്തേക്കും നല്ല പോലെ പത്തി കോറച്ച് അരിപ്പൊടില്ലേ അരി പൊടിയും പിന്നെ ഈ പൊടിയും പിന്നെ പൊടിയും പിന്നെ ഈ പൊടിയും കൂടെ ഒക്കെ കൂട്ടിട്ട് തേങ്ങയും പിന്നെ കോറച്ച് വേറെ വേറെന്തോ ഒക്കെ കൂടെ നല്ല രസാ കൊറേ വറുത്ത് എടുക്കും എന്നിട്ട് മിക്സിയിലിട്ട് പൊടിക്കും ഒരു പൂരം പോലെ ഈവനിങ്ങൊക്കെ നമ്മള് ചായക്ക് കടി ഒക്കെ ആയിട്ട് കൂട്ടും അങ്ങനെ പൂരം വറുത്ത പോലെ
ആഹ് നമ്മള് പൂരക ഇതാക്ക ഇതാക്കത്തില്ലേ നമ്മള് കടേന്ന് മേടിച്ചോണ്ട് വന്നിട്ട് മറ്റേ കൂരക് വെള്ളത്തി ഇട്ട് അതെ എനിക്കറിയത്തൊള്ളു മറ്റേകൂരക് അറിയത്തില്ല നമ്മള് കുഞ്ഞുങ്ങൾക്ക് കൊടുക്കൂലേ മറ്റേ കടുക് മണിയുടെ അത്ര ഉള്ള കൂരക് തലേ ദിവസം വെള്ളത്തി ട്ട് മിക്സിയിലിട്ട് അര പൂരക്
പൂരക് വേറെന്തേ പേരുണ്ടോ ഇവിടെന്താ പറയല് അറീലലോ റാഗിയാണോ പറയണെ റാഗി
ആഹ് ഓ അത് തന്നെ
മുത്താറി മുത്താറി എന്നൊക്കെ പറയും ഞങ്ങൾ ഇവിടെ
ആഹ് അതന്നെ അയിന്
ആഹ് ആഹ് കുഞ്ഞു കുഞ്ഞ് കടുകിന്റെ പോലത്തെ ആഹ് അത് തലേ ദിവസം വെള്ളത്തിട്ട് പിറ്റേ ദിവസം നമ്മളാ ന്റെ വെള്ളെടുത്ത് നമ്മള് കു വര വരകും നല്ല കുറുക്കിയെടുക്കും
ആഹ് എന്നിട്ട് അരിച്ചെടുക്കണം അതിന് ഉമിയുണ്ടല്ലോ അത്തില് ആഹ് ഉമി എടുത്ത് കളഞ്ഞിട്ട്
തിപ്പം പിന്നെ പൊടിയായിട്ട് കിട്ടുന്നുണ്ടല്ലോ പൊടിച്ച് വെച്ചത്.
ആഹ് ഇപ്പെല്ലാ പൊടിയും കിട്ടും കായ ണ്ടാക്കി കാ പൊടി കിട്ടും ത് വേറെ എന്തൊരൊക്കൊ ണ്ടല്ലോ കൊച്ചുങ്ങക്ക് കൊടുക്കാൻ എല്ലാം റെഡി മേഡായിപ്പം.
ആഹ് റെഡിമേഡായ്ണ്. ഇപ്പൊ രു ന്യൂട്രിമിക്സ് അർഞ്ഞൊരു തുണ്ടല്ലോ കുട്ട്യൾക്ക് കൊടു ക്കണെ പാല്ല് കലക്കി ഒരു പൊടി ഞാന്ങ്ങനെ ഞാൻപ്പ ന്നലൊന്ന് സെർച്ചെയ്യ്തിട്ടുണ്ട് അതിന്റെ റിവ്യൂ സൊക്കെ ഒരുപാടുണ്ടാരു
അല്ലെല്ലാരും വാങ്ങിച്ചു കൊടുക്ക്ണ്ട് ഞാനവൾ ക്കും വാങ്ങിചു അവക്ക് പാല് കുടിക്കാനിഷ്ടല്ലട്ടോ. സ അങ്ങനെ ഡയറക്റ്റ് പാല് കൊടുക്കുന്ന ഇഷ്ടല്ല. ആഹ് അപ്പൊ ഞാൻ ഇച്ചിരി തേയിലെ ആഹ് ഇച്ചിരി തേയിലെ അല്ലെങ്കിച്ചിരി കാ പൊടിം കളറ് വരാൻ വേണ്ടിട്ട് കാരണം എന്നാലെങ്കിലും കുടിക്കോന്ന് കരുതി അന്നേപ്പം ഞാം വിചാരിച്ചു ഇതെല്ലാരും വാങ്ങിച്ചു കൊടുക്ക്ണ്ട് പ്പ ഞാൻ ചോയിക്കണം ചാരിച്ചിരി യ്യറിന്നാരട്‌ത്തെങ്കിലും നൂട്രി മിക്സ് കൊള്ളാവോ
ആഹ് അ ഇതിപ്പാരെങ്കിലും പയി നമ്മളറി തില് ആരെങ്കിലു ഉപയോഗിച്ചിട്ടറിയോ ഞാൻങ്ങന വിചാരിച്ചിരുന്നേ കൊടുക്കണം ന്ന്ള്ളത്. അത് ഓരോ എയ്ജിനനുസരിച്ച്ള്ളത്ണ്ട്.
ആഹ് അല്ല ഞാനിങ്ങന കണ്ട് മറ്റേ ഈ ഇതിലൊക്കെ ഉണ്ടല്ലോ ഉം ഫി എന്തോ സെലിബ്രിറ്റീസും യൂട്യൂബേഴ്സ് ക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോസ് ആഹ് അതെ അതെ അവര് കൊടുക്ക്ന്നേട്ടാ ഊം.
ക്ക്ന്നുണ്ടല്ലോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റിമ്പത് രൂപ അങ്ങനെ എങ്ങനോ തോന്ന്ണ്ട് ഞാൻ ന്നല റെയ്റ്റൊക്ക നോക്കിയേ.
ആഹ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണോ?
ആഹ് അത്രയാ റെയ്റ്റ് കാണിക്കുന്നയില്. ഓല സൈ
ഏജിനനുസര നമ്മളെനിക്കോന്ന് ടു പ്ലസ് ഇയേഴ്സിനുള്ളിൽ കൊടുക്കാന്ന് ഏജിനനുസരിച്ച് നമുക്ക് പൊടിയുണ്ടാ?
ആഹ് ഉണ്ട് ഉണ്ട് അത ഞാൻ പർഞ്ഞത് ഏ എ രണ്ടു മുതല് നാല് വരെ ഒരു ബോട്ടിലാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ അ ഏഴ് മുതല തോന്ന് ഏഴു മുതല് പിന്ന കൊർച്ച് വല്യ കുട്ട്യ ള്ക്ക്ള്ളത് വേറെ ബോട്ടില് ഇത് കളർ വ്യത്യാസണ്ട് ബോട്ട്ൽന് പച്ച നീല അങ്ങനെ ങ്ങനെ കളറ്
ഓ ഹോ ഹോ അതെനിക്കറിയത്തില്ല ഞാൻ ടു പ്ലസ് ഇയർ ന്ന് പർഞ്ഞ്
ആഹ് അതെ അതെ അതെ
അപ്പ ഞാൻ ഇങ്ങനെ ഏജ് ഡിഫറൻസ് വെച്ചിട്ടാ പൊടീന്നെ നിക്കറിയത്തില്ലായിരുന്നു.
ആഹ് വ വാങ്ങിക്കൊടുത്താ ചെലേപ്പെന്താന്നറിയൂല എന്തെങ്കിലും കൊറേ തടിയൊന്നും വേണ്ട പക്ഷെ ന്ന മക്കക്ക് ള്ള തൊരു എനർജെറ്റിക്കായിട്ടെ
അതെ അതെ
അങ്ങനെ കണ്ടാ മതി.
മാം തെ അതെ അതാ ഞാനും ഇ വിചാരിക്കുന്ന പാല് ഡയറക്റ്റ് കുടിക്കത്തില്ലപ്പം ഞാൻ വെച് ഇത് വാങ്ങിച്ചു കൊടുക്കാന്ന്
ആഹ് അത് നല്ലതാവും ചെലപ്പ ഇതിന് നല്ല ടേസ്റ്റാ ണെങ്കിലോ
പക്ഷെ ഒറപ്പില്ലല്ലൊ വിശ്വാസ ഇല്ലല്ലോ ആരു
ല്ല അആഹ് അതെ അതെ അറിവിലൊക്കാരെം വാങ്ങിച്ച്ണ്ടെങ്കില് റിവ്യൂ ഒക്കെ ചോയ്ച്ചിട്ട് ചെയ്യാ.
ഉം ഹ് ഹ് ഹ് അതെ ഇപ്പ നാ നോക്കണം ഞാനിങ്ങനാ ലോയ്ച്ചോണ്ടിരി ക്യൊന്ന് വാങ്ങിക്കണം വാങ്ങിക്കണം ന്നൊക്കെ പർഞ്ഞ്ട്ട്
അതെ അതെ
കൊച്ചുങ്ങൾ വേള ഉണ്ടാക്കുവ
ആഹ് അവള് അങ്കരവാടി വിട്ടന്നിട്ടെ ഇനിയിപ്പോ ഓരോ ആ മൂന്നരക്ക ഉണ്ട് അപ്പൊ ഞാൻ മൂന്നരൊക്കെ ഒരു മൂന്നേ കാല ആവുമ്പോഴേക്ക് ഞാന് നോക്കും പോഴട്ട് കൊണ്ടുവരും
അഹ് അഹ് ഓക്കെ ഉംഉം അതല്ല ഇപ്പ അനെ അങ്ങന അവിടെ ഇഴുന്ന മൂ മണിയാവുമ്പോ വിടത്തില്ല അകൊണ്ട ചോയിച്ച
ഇല്ല മൂന്ന മണിക്കല്ല മൂന്നര
ഓ ഓ അങ്ങനെ എങ്ക ശരി ഓക്കെ ശരി എങ്കി നടക്കട്ടെ ഓക്കെ ശരി